എന്തൊക്കെ ഓ സുഖന്നെ മായി മായല്ല വിടല്ലേ ഇപ്പൊ?
ഓ ണ്ട്
ആഹ്
തിരുമ്പലൊക്കെ ഇപ്പ കഴിഞ്ഞിട്ടുള്ളു മയെ ല്ലത്തിൻ നേരം വകി ഉം ഉം
പിന്നെ ആ ചോർന്ന്.
ഉം എന്താ ചോറെനിൻഡായിനെ?
ചോറിന് ചിക്കൻ ണ്ടായിരുന്നു ചിക്കൻ കറിവെച്ചിണ്
ആ ആ
ഉം ആ ഉപ്പേരി കാരറ്റ്
കാരറ്റോ അ ആ
കേരറ്റ് അങ്ങനെ കടക് പൂട്ടിച്ച് അങ്ങന വെക്കും തേങ്ങ ചേലോര് തേങ്ങക്ക കരച്ച് വെക്കലുണ്ടല്ലോ തേങ്ങ വച്ചമൊളക്
ആ ആ ചതകിട്ടാണ്ടല്ലേ ആ അങ്ങനെ വെക്കല്ണ്ട്
ആഹ് ഇവിടെ പിന്നെ തേങ്ങ ഇല്ലാത്തോടെ ഇന്നെ അങ്ങനെ കടക ഇതൊക്കെയാണ്
ആ ആഹ് തെങ്ങൊന്നും ഇണ്ടാവലോല്ലേ
ഞാ തേങ്ങ പുറത്തൊന്ന് വാങ്ങല
ഉം നല്ല വിലല്ല തേങ്ങക്ക്?
ഞാൻ ചിലപ്പോ നാലിനൊക്കെ വാങ്ങുവ അ നൂറ് രൂപൊക്കെ ആകും
മാന്നാലത്തിന് ല്ലേ
െ ചെിലപ്പം തറവാട്ടിലിടുമ്പോ അങ്ങനെ കൊണ്ടരും
ആ ആ സ്വന്തായിട്ടാണോ
എന്ത് വീടോ ആഹ് ആ വേറെ വീടെടുത്ത് പോന്നനെ ഉം രണ്ടാള ഇണ്ട് ഒരാൾ മൂന്നില ഒരാൾ ഒന്നിലോ ഒക്കെ പോയിണ് സ്കൂള് പോയിണ് ഞ ഞ്ച് മണി വ
ആഹ് എടുത്താ സ്കൂള്?
കൊറച്ച്ു പോവാണോ വണ്ടിക്ക് പോലെ ഉം ഉം
ഉം വണ്ടിക്കൂലി നല്ലോ മാണ്ടേ?
ഉം ഒരാൾക് നാന്നൂറ വിടെ
ആ ആ എന്താ ഓട്രാഷേ വാനില ഒ
രണ്ടൾക്ക ആകുമ്പോ എണ്ണൂറ്- എണ്ണൂറാണ് ഉം ഉം ആറ മാസം. മദ്രാസ ക്കെ വേറെ വേണം അത് വണ്ടിയല്ല അവിടെ ഫീസ് മദ്രസല് ആ ആ ആ മുന്നൂറ്റി അമ്പതാണ് ഇവിടെ വാസ് ത്തിൽ
മാസത്തിൽ ലെ അങ്ങനെ കുട്ട്യാളൻസര്ച്ചാണോ?
കുട്ട്യാളൻസര്ച്ച് രണ്ടു കുട്ടോളാണെങ്കിൽ മുന്നൂറ്റി അയ്മ്പത് ഒരു കുട്ടിയാണെങ്കി ഇരുന്നൂറ്റി അയ്മ്പത്
ഏ ഞങ്ങക്ക് രണ്ട് കുട്ടേക് ഇരുന്നൂറ്റി ഐമ്പദാ. ഉം രണ്ടാള്ും മൂന്ന് കുട്ട്യളും ആണെങ്കില് ഇരുന്നൂറ്റി അയിബതാ
ആഹ് ആ അല്ലെങ്കി നൂറ് എത്ര നൂറ്റാമ്പത് നൂറ്റിയെമ്പത് ആ. ആഹ് ആഹ്. സ്കൂൾക്ക് അങ്ങനെ വണ്ടിക്കാ പോവല്
അല്ല സ്കൂൾക്ക് വണ്ടിക്കാച്ചാല് നമ്മള് വീട്ട്ന്ന് ആക്കി കൊടു
ആഹ് വീട്ട്ന്നാക്കി കൊട്
ആ ബേയ്ക്കിന് കൊണ്ടോയാകും രാവിലെ മദ്രസക്ക് പോകുമ്പളേ എങ്ങനെആൺണ്ട് പോകും പോ പോയാണ്ട് മദ്രസ എന്നാല് കുർച്ച് ദൂരെ സ്കൂളും അങ്ങനന്നെ.
ആ ആ അപ്പൊ അങ്ങനെ ഫുഡ് കൊണ്ടു പോവല്ലേ അവര്.
ആഹ് അതെ ആഹ് നമ്മള് ചായന്റെ കടി എന്തെങ്കിലും ഉണ്ടെങ്കില്. അങ്ങനെ കൊടുത്തേക്കും ഇവിടെ അമായിണ്ട് ഇവടെ ബാപ്പാന്റെ പെങ്ങള് അമോഷാക്കാന്റെ പങ്ങളുണ്ട്. അപ്പൊ ഔട്ന്ന് അവിടെ ബാഗു തൊക്കെ വെച്ചിട്ട് ഓലെ മദ്രറസ്. കൊണ്ടോയാക്കും കൊണ്ടോയാക്കിട്ട് പിന്നെ ഒന്ന് വിട്ട് പോരുമ്പോൽ ന്നടന്ന് പോരും. നടന്ന് പോന്നിട്ട് ഒന്ന് അമ്മായിന്റോട്ന്ന് ചായേം കുടിച്ചാണ്ട് സ്കൂക് അമ്മായി അവിടെ അമ്മായിന്റെ അടുത്തന്നെ സ്കൂള് ആ അപ്പൊ പിന്നെ ഇനി ഔ അവ്ട്ന്ന് ഇങ്ങട്ട് വന്ന് പോവുമ്പോതേന് ഒരു പാടാവും.
ആഹ് അപ്പൊ അങ്ങനെ എ
ആഹ് അങ്ങനനാവുബോ സുഗാണ് സ്കൂൾ വണ്ടി ഇണ്ട് ഇതിലെ വര്ന്ന്ണ്ട് പക്ഷെ ഞങ്ങളങ്ങനെചെയ്യലാണ്. അമ്മായി
ആ പിന്നെ ആഹ് കിടക്കാൻ ആളുണ്ടാവു പിന്നെ വെറുതെ വണ്ടിക്ക് കൊടുക്കണ്ട. അ
കൊടുക്കണ്ടല്ലോ ചേര്ച്ചണ്ട് പിന്നെ ഞങ്ങള് ങ്ങനെ പറഞ്ഞ്
ആഹ്.
ന്നാല് സ്കൂ വണ്ടി തെരക്ക ഓട്ടർശെയെണ് സ്കൂൾ
ആ തെരക്കി പോ അത് അങ്ങനെ പോവണ്ടല്ലോല്ലേ.
ഉം.
ഉം ഉം പേടി ആണ് നമ്മുക്ക് കാണുമ്പോ തന്നെ പേടി അങ്ങനെ തെരക്കി പോകുബെളെ.
ആഹ് അതെ. ഇത് ങ്ങണ്ട് സ്കൂള്ട്ട് വന്ന്ട്ട് പണി പോയികൊണ്ട
ആഹ് ആഹ്.
ണ്ടാവും ഓര് പോയികൊൺടരും ല്ലങ്കി മൂത്തച്ചി പോവും മൂത്തച്ചി സ് ടു അപ്പൊ അങ്ങനെ പോവും. ഞാനും കൂടും കൊറച്ചൊക്കെ പക്ഷെ ഞാൻങ്ങനെ കുട്ടികളൊന്നും
പോ ആഹ് അങ്ങടത്തെ റെഡി ആവണല്ലേ അയിന് ആഹ്. പഠിച്ച കാര്യല്ലേ നമ്മൾക്ക് നമ്മള ആവശ്യത്തിന് അങ്ങനെ പോയി പോരാനൊക്കെ കെ ഉം. ഫുഡഴിച്ചോ?
ആഹ് കഴിച്.
ഞാഹ്.
കഴിച്ച ഇങ്ങനെ ഇതായി പിന്നെ തൊടക്കാനൊര്ങ്ങ തൊടച്ചിട്ടില്ലേ.
പിന്നെ സ്പെഷ്യൽ ഫുഡൊക്കെ ഞായറാഴ്ചെ വെള്ളിയായ്ചെ?
വെള്ളി.
അല്ലല്ലേ ഹാ
ഉം
വെള്ളി മക്കൾക്ക് ലീവ് ഉണ്ടാവോ?
ഇല്ല ഇല്ല മക്കൾക്ക് ലീവില്ല. പണി ലീവള്ളന്ന്
ആ വെള്ളിയാഴ്ച്ച ആഹ് ആ ആഹ് ഫുഡ് കോ ആഹ് മന്ത്യാണ് യൂട്യൂബ് നോക്കി ഇണ്ടാക്കെ അങ്ങനെ ഇണ്ടാക്കല് സ്വന്തായി ഇണ്ടാ ഇത്രെ അറിയോ ആ ആ ആ
യുറ്റ്യൂബ് നോക്കാതെ
ആഹ് എല്ലാം ഇണ്ടാക്കോ അങ്ങനെ എല്ലാ ഫുഡ് ഉണ്ടാക്കോ? ആ ആ ഞാന് ബിരിയാണി അങ്ങനെ ഇണ്ടാക്ക ഇപ്പം ഫ്രൈഡേയ്സ് ഒക്കെന്നെ യൂട്യൂബ് നോക്ക്യാണ്ടാണ്ടാക്കാ
ഇണ്ടാക്കുലേ
മറ്റേത് പിന്നെ മന്തി ഞാ ഇണ്ടാക്കി നോക്കീല ഇഞ് ഇണ്ടാക്കി നോക്കണം.
ആ ആ
ഒറ്റക്ക് ആഹ് പണിയൊന്നുംല്ല പറഞ്ഞേക്കാ
ഉം മന്തി എള്പ്പാ
ആഹ് കൊറച്ച് സാധനം മതിലേ ആഹ് കൊറച്ച് സാധനം മതി ലേ ഉം
കുറച്ച് സാനം മതി.
ആഹ്
ബിരിയാണിക്ക്ള്ള അത്രസാനം കൂ
ആഹ് വാണ്ട അയിൻ്റെ ആ ദ് ണ്ടായാതിലെ പൊടി.
ആഹ് പൊടി ഇണ്ടായാ മതി. ബിരിയാണിക്കൊക്കെ ർഞ്ഞ എത്രേ സാനം മാണം.
ആഹ് കൊറേ സാ പിന്നെ ഞങ്ങളെ ഇവിടെ ഇണ്ടാക്ക്യാണ്ട് കബ്സ അങ്ങൻ അത്ണ്ടാ
ആ ആ ആ ഇണ്ട് ണ്ട് അതീ മന്തി പോലെന്നെ ഏകദേശം
ആഹ് അതെ ആ ആ പൊടിക്ക് മാറ്റോള്ളൂ.
ഉം മറ്റേ മന്തി മസാല അധികം
ആ കബ്സ ഉം ആ നമ്മള് വ വെറുതെ വാങ്ങണ്ടല്ലോല്ലേ. മന്തിയൊക്കെ.
ആ അപ്പൊ പൊറത്ത്ന്ന് വാങ്ങലാ
ഹാ പൊറത്ത്ന്ന് വങ്ങ്‌യ നല്ല പൈസ അതന്നെ കൊറച്ച്ണ്ടാവുള്ളു.
ആ അതെ ആരെ വരുമ്പോക്കെ ഒരു പേ
ആ പേടിയ ആ ഉണ്ടാവു തേയ് തേയ്ന്ന പേടിയാ.
ഉം ഇത് അമ്മ രണ്ടിലോ വാങ്ങിയ ഞാലും പൊർത്തന്ന് വാങ്ങ് വാങ്ങിയാല് ആഹ് നമ്മള് സാദാ വെക്കാണെങ്കില് അയ്ലാറെ ഇണ്ടാവും
ആഹ് വെക്കാണി അയ്ലാറെണ്ടാവും അതന്നെ
രണ്ട്കിലോ ചോറ് വെക്കാണെങ്കില് വാങ്ങുമ്പോ രണ്ടിലോന്റെ ചോറൊന്നും
ആഹ് ഞാൻ എടക്ക് അങ്ങനെ വാങ്ങലേന് അത് കൊറച്ചുണ്ടാ വൊള്ളു വാങ്ങുമ്പോ
ഞാനും അങ്ങന്നെ എടക്ക് കുട്ടിയേക്ക് പൂതിയാവുമ്പോ ചെലപ്പോ ഒന്നണ്ട് വാ
ആഹ് അങ്ങനെ വാങ്ങും.
ഉം ഉം
യാത്രൊക്കെ പോലണ്ടോ?
യാത്ര ഇപ്പം കൊറവാണ്. വക്കേഷൻ ലൊക്ക പോയിന് ഇഞ്ഞി ഹസ്ബന്ഡ് വന്ന് ട്ട് അങ്ങനെ പോ ആഹ് അങ്ങനെ നാട്ടിലില്ല.
ആ ആ
അങ്ങനെ ഞങ്ങള് പോവല് ഹസ്ബൻ
ആ ആ ആ ഓലില്ലാ ഞാപ്പിന്നമ്മളെയ്ല് പോവുലല്ലോ. ഉം ഉം
ഫുഡൊക്കെങ്ങനെ രാത്രികക്കും രാവിലെ വെക്കൽ ലാ?
ചലോപ്പും ഒരു നേരട് ബെച്ചാ പിന്നെ ഓ നേരം വേയ്കി വെക്കള്ളൂ ഉം അങ്ങനൊന്നിച്ചട് വെക്കല
ആഹ്
ഞങ്ങള് ശനിയാഴ്ച മറ്റ്യേ ഇവ്ടെ പോണം വിചാരിച്ച്ണ്ട്, നമ്മളെ ചൂരൽമലല്ലേ
ആഹ് ആഹ് അവിടെ കാണാനില്ലേ
ഉം ഉം ഉം അടകാ പോണം വിജാര്ച്ച്ണ്ട് അവ്ടെ മൂത്താപ്പാൻ്റെ മകള്ണ്ട് ആഹ് പുതിയ വീട്ടിലിണ്ട്, ഇവ്ട്ത്തെ മൂത്താപ്പാൻ്റെ മോള്ണ്ട്
ഏഹ് അവിടെണ്ട് ല്ലേ ആഹ് ആ വീട് കിട്ടിക്ക്ണോ ആഹ് ആഹ്
അപ്പൊ അങ്ങനെ ആഹ് കുടിര്ക്കലൊക്കഴിഞ്ഞൂ ല്ലേ അന്ന് ങനെ ഫോണില് കണ്ടീനത് അതല്ലേ ആ പ ആഹ്
ന്നെ ആന്നെ
ആഹ് ഒരേ പോല്ത്തെ അപ്പുറത്ത്പ്പുറത്തായിട്ട് ങ്ങനെ കുറേ വീടാള് ഉം ഉം പോ ആഹ് അവിടെ പോയിട്ട്ങ്ങനെ നോക്കന്നെ
ആ എത്ര നമ്പറ് പറഞ്ഞൊടു മൂത്തച്ഛനൊക്കെ വ്‌ടെ പോയിട്ട് ആ എല്ലാരും കൂടി നമ്മള് ട്രാവൽ ള്ച്ചാണ്ട് അഹ് ശന്യായ്ച്ച നാത്തൂമാരും രണ്ട് നാത്തുമാരും ഞങ്ങളും മൂത്തച്ചൻ മൂത്തച്ചൻ
ആഹ് മുത്തശ് ഓല് വേറെ പോയീണോ മൂത്ത
ആഹ് ഓല് വേറെ പോയിണ് എടുത്തന്നെ ഇങ്ങനെ അപ്പുറം ഇപ്പുറന്നേണ് ആഹ് നോക്കിയാ കാണൊക്കെ ചെയ്യും അപ്പോല്‌പ്പോ വന്ന് ആഹ് ഓലിപ്പ് വന്നതാണ് ഓല് വ്ടെ
ഏഹ് എല്ലാരും ഫാമിലി അഹ് ഫുള്ള് അവ്ടേണ്
അല്ല മൂത്തച്ഛം മാത്രം
ആമൂത്തച്ച ആഹ്
പ്പല്ലാരും കൂടിങ്ങനെ പോവാറ്ഞ്ഞാണ്ട്ങ്ങനെ
ആഹ് അങ്ങനെ പോവ രസാല്ലേ എല്ലാരോടും
അഹ് രസാണേ അതേപോലൊരു കൂറി ഞങ്ങള് പോവാൻ മാണ്ടി യൊരുങ്ങിപ്പോ അന്ന്ൻക്ക് ചെറിയ മോന് വയറ്റിലേയ്ന് അപ്പൊ പിന്നെ പോവാൻ കഴിഞ്ഞീല്ല അപ്പൊ പിന്നെ ബലൊക്കെ മാണ്ടെ പോയാണ്ടിങ്ങനെ കൊറച്ചട്ക്കറ്റ വയനാടൊക്കെ പോയിങ്ങനെ പോന്നു അങ്ങട്ടൊ
ആഹ്
ഉം
അങ്ങോട്ടു കൊറെ ആൾക്കാരങ്ങനെ കാണാനാർന്ന് പോണ് ണ്ടല്ലോ
ആഹ് ഇണ്ട് ഇപ്പൊ കുറേ ആളുണ്ട്
ഇന്നിങ്ങനെ വരലുണ്ടല്ലോ ആൾക്കാർ വരലുണ്ടല്ലങ്ങട്ട് ഓര് വിളിക്കുമ്പോ പറലുണ്ടോ ആഹ് ആഹ് ആഹ് ആഹ്
മോനൊന്നോ വരാൻ പറയണ്ട് ഇങ്ങനെ അപ്പൊ പിന്നെഓക്ക് ഇതേപോലെ പേരേയും കൂഡ്യോക്കെ നഷ്ടപ്പെട്ട്ണേ
ആഹ്
മോളിൽ രണ്ട് നെല വീട്
ഏ ഏ
പോവുതി ഒല്ച്ചോയി
ആ
മ്മ് പിന്നെ അവര് കൊറേ പണ്ടൊ എത്തോക്കൊണ്ടായിനി അ പോയിറഞ്ഞ് മ്മ് എന്നായിക്കോട്ടെ ച്ചണ്ട്ട്ടൊ ഓക്കേ ഓക്കേ